ആ കേൾക്കാം കേൾക്കാം
എന്തുണ്ട് വിശേഷം
ട്ടിരിക്കുന്നു ഒത്തിരി ആയല്ലോ വിളി ഞാൻ വിചാരിച്ചു മറന്നെന്ന്
ഇല്ല ഇല്ല അങ്ങനെ മറക്കാൻ പറ്റുവോ
ആ എന്താ ഊണൊക്കെ കഴിഞ്ഞോ അതോ എല്ലാം എല്ലാം റെഡി ആയിട്ടിരി ക്കുന്നോ രാത്രിയിലത്തേക്ക് ആ ആണോ ഇന്ന് നേരത്തെേ കഴിച്ചോ
നേരത്തെ കഴിച്ചു ഞാൻ മത്തി ഉണ്ടായിരുന്നു അപ്പ അത് ഇച്ചിരി വറക്കുകയും ചെയ്തു കറി വെക്കുകയും ചെയ്തു
ആ ആ ആ ആ
അപ്പൊ അതുകൊണ്ട് പിന്നെ കൊച്ച് സൊയാബോൾ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു
ആ ആ
പിന്നെ പപ്പടം വറത്തത് ഉണ്ടായിരുന്നു
ആ ആ
പിന്നെ മാങ്ങ അച്ചാറുണ്ടാരുന്നു
ആ അത് മതിയല്ലോ
അതൊക്കെ ഇണ്ടായിരുന്നു അപ്പ ചെറിയ ചെറിയ എല്ലാ കൂട്ടവും ഇച്ചിരിച്ചേ ഇച്ചിരിച്ചേ
ആ അത് മതിയല്ലോ പിള്ളാർക്ക് മത്തിയൊക്കാ പിന്നെ ഇഷ്ടപ്പെടവല്ലോ അല്ലേ പിള്ളാർക്ക് അങ്ങനെ ഇന്നത് വേണമെന്നൊന്നും ഇല്ലല്ലോ അല്ലേ അതാ ആൺപിള്ളാർ പിന്നെ പിന്നത് വേണം ചിക്കൻ വേണം അങ്ങനെയൊന്നും പറച്ചുള്ള നിർബന്ധങ്ങളില്ല
ഇല്ല ഇല്ലാവർക്ക് സാമ്പാറാണെങ്കിൽ അത് കൂട്ടി കഴിച്ചോളാ അങ്ങനെ നിർബന്ധ ഇല്ല
ഇല്ല അതെന്തായാലും നന്നായി
ഇന്നിപ്പോ രാവിലെ ഞാൻ പറമ്പിൽ പോയപ്പോ മത്തി വന്നിണ്ടായി അര കിലോ മത്തിക്ക് ഭയങ്കര വിലയ അപ്പ ഞാൻ അര കിലോ മേടിച്ചോളൂ
ആ ഇപ്പ മത്തിക്കൊക്കെ നൂറ്റം അമ്പത് രൂപയൊക്കെയാ തോന്നുന്നത് അര കിലോക്കാന്നോ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റിനാപ്പത് പ്പത് രൂപയാങ്ങാണ്ട്
ഇവിടെ ഇരുന്നൂറ് രൂപുണ്ട് ഞാൻ അരക്കിലോ ഞാൻ മേടിച്ച് കൊച്ചിന്റെ കൊടുത്ത് കൊച്ച് ഫ്രിഡ്ജിൽ വെച്ചു ച്ചു
ആ ആ ആ
എന്നിട്ട് രാവിലെ ഞാൻ വൈകിട്ട് ഞങ്ങള് രാവിലെ എട്ട് മണിക്ക് ഞാൻ ഇവിടെന്ന് പോയി പറമ്പിലേക്ക്
ആ പറമ്പില് അന്നേരം രാവിലെ പോവോ ജോലി ഇതിന് പണിയൊക്കേ
ഇവിടുന്ന് ഇച്ചരി ഇച്ച ദൂരെ പോണം
എങ്ങനെ നടന്ന് കേറിപ്പോവോ
ഇല്ല ഒരു ഓട്ട വിളിച്ച് പകുതി വരെ പോയിട്ട് പിന്നെ അവിടുന്ന് നടന്നു പോയാ അപ്പൊ രാവിലെ വേറൊ ഒരു ആള്കൂടി പെണ്ണൂടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കാപ്പി കൊണ്ടുപോയി അവർക്ക്
ഓ അന്നേരം അങ്ങനെ പോയിട്ട് അവിടെ അന്നേരം അവിടെ കുറച്ച് ദൂരം നമ്മുക്ക് നമുക്ക് പറമ്പുള്ളത് അല്ലെ
അതെ അതെ ഇച്ചിരി ദൂരെയാണ്
ഓ അന്നേരം അവിടെ വരേക്കെ നടന്നു പോണം
ആഹ് അപ്പ ഞാൻ ഇച്ചിരി കയറ്റവാണേ അപ്പച്ചിരി ഇടിയപ്പം മുട്ടക്കറി രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കിണ്ട് പോയി
ഓ അന്നേരം അവിടെ അവിടെ ഇരുന്ന് കഴികുവൊക്കെ ചെയ്ത്
ആ പണിക്കാർക്കും വേണല്ലോ
ആ കൃഷി അപ്പൊ നല്ല ഇൻട്രസ്റ്റിങ്ങാ അല്ലെ
എന്തോ
കൃഷിയോട് ഭയങ്കര ഇഷ്ടാണോന്ന്
കൃഷിയോട് ഇഷ്ടംന്ന് വെച്ചാ നമുക്ക് പറമ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് അത് ഉള്ളത് കളയാൻ പറ്റത്തില്ല
ആ അതാ എന്തായാലും നല്ല അതിനോട് ഇഷ്ടവും കൂടെ ഉള്ളത് നന്നായി
ഇഷ്ട ഉണ്ടായിട്ടല്ല നമുക്ക് ഇപ്പ ഈ മഴ ക്കാലത്ത് നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങാനേ വെറുപ്പകും കാരണം പുഴുവാ ഭയങ്കരവാ ഞാൻ പറഞ്ഞില്ലേ തോട്ടാ പുഴു
തോട്ടാപ്പുഴു ആ ആ
അത് നമ്മുടെ കാലിൽ കേറി ചോര കുടിച്ചിട്ട് ഇറങ്ങിപ്പോവും
എന്നാലും നമ്മള് കേറുന്നത് നമ്മൾ അറിയത്തില്ല
അത് ഈ മഴ പെയ്താ നമുക്ക് നല്ല തണുപ്പാണെങ്കി അറിയത്തില്ല അ അല്ലെങ്കിൽ നല്ല വെയിലൊക്കെ ആണെങ്കിൽ ഈ സാധനം കേറുമ്പോതണുപ്പുണ്ടാകും
ആ ഇങ്ങനെ കേറി വരുമ്പോ കാലിലൊരു തണുപ്പ് തോന്നിക്കും
തണുപ്പ് തോന്ന നമുക്കൊരു നമുക്കൊരു സാധനം കേറുമ്പോ അറിയാലോ
ആ ആ ഒരേഴച്ചില് പോലെ
അപ്പൊ അത് കേറുമ്പോ അത് കേറി അത് ഈ മഴക്കാലത്തൊക്കെ ആവുമ്പോ ഒത്തിരി ചോര കുടിക്കും നമ്മുടെക്കെ എവിടെങ്കിലും പൊട്ടിയതുണ്ടെങ്കി ആ പൊട്ടി ഭാഗത്ത് കറക്റ്റ് ചോര കുടിക്കും
അയ്യോ
അന്നിട്ട് ചോര കുടിച്ചിട്ട് അത് എറങ്ങിപ്പോകും വലിച്ച് പറച്ച് നമുക്ക് അവടെ ഭയങ്കര ചൊറിച്ചിലും അല്ലെങ്കി ഉപ്പ്ടണം ഉപ്പ്ട്ടാലത് പോവത്തൊള്ളൂ നമ്മളിത് വലിച്ചു പറിച്ചതിന്റെ മുള്ള് അവിടെ ഇരിക്കും എന്നിട്ട് ഇത് ഭയങ്കരമായിട്ട് ചൊറിച്ചിലായിരിക്കും ചെലർക്ക് അലർജി ഉണ്ടാവും ചെലർക്ക് കാല് പൊട്ടും ചെലർ ക് വ്രണം പോലെയാവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒത്തിരി പേർക്ക് ഉണ്ട് നമുക്ക് പിന്നെ അങ്ങനെ ഒരു അലർജി ഇല്ല
ഇല്ല അതാ ദൈവം അതെന്നേ -
അപ്പൊ അതുകൊണ്ട് ഞങ്ങള്- ഞാൻ ഇതൊന്നും കണ്ടിട്ടുണ്ടായില്ല ഞാൻ ഇവെടെ വന്നിട്ടന്നെ ഈ പുഴു ഇതൊക്കെ ആദ്യയായിട്ട് കാണുന്നേ.
ആണല്ലേ ആ അവിടെല്ല അതെ ഹേ ഇപ്പൊ അങ്ങോട്ട് വന്ന് താമസിച്ചതാണോ
അതെ അതെ അതെ അപ്പൊ അങ്ങനെ പുഴുവിനെ- ഇപ്പോഴത്തെ കണ്ടീഷനില് നമുക്ക് പുഴുണ്ട് കാരണം മഴയാണ് ഇപ്പോഴി ഞങ്ങടെ ഈ സ്ഥലത്ത് മഴ- പെയ്താ എപ്പോഴും മഴയാ
മഴ പ തൊടങ്ങിയാ മഴയാ
മഴയാണ് അളിഞ്ഞ് ചീഞ്ഞോണം കെടക്കും അപ്പൊ ഈ തണുപ്പുള്ള ഭയങ്കര തണുപ്പുള്ള സ്ഥലത്തെല്ലാം ഈ പുഴു.. പുഴുവാണ് നമുക്ക് ചെല്ലുമ്പോ ഈ എലേലൊക്കെ ഇങ്ങനെ പുഴുയിരിക്കും കൊക്കോന്റെ കൊക്കോയൊക്കെയുണ്ടേ
ആഹ് ആഹ് ആഹ്
ഞങ്ങള് കൊക്കോ പറിക്കാനൊക്കെ ചെല്ലുമ്പോ എന്റെ പൊന്നെ- പുഴു ക കേറി കാലേല് ഇങ്ങനെ ഞൊളഞ്ഞ് ഞൊളഞ്ഞ് കേറണ കാണാം നമുക്ക് നമുക്കൊക്കെ ആഅർപ്പ് തോന്നും പിന്നെ നമ്മള് എടുത്ത് നമ്മള് ദൂരോട്ട് കളയും കേറുമ്പോ തന്നെ നമ്മള് എടുത്ത്കളഞ്ഞാൽ കൊഴപ്പല്ല കടിച്ച് കടിച്ച് കഴിഞ്ഞാപിന്നെ നമ്മള് വ- വലിച്ച് പറച്ചാ നമുക്ക് ഭയങ്കര പാടാ..
അയ്യോ
അപ്പോഅതുകൊണ്ട് അതു നമ്മളെ സൂക്ഷിക്കണേ ചെലർ ഉപ്പൊക്കെയായിട്ട് പറമ്പിലേക്ക് പോകും ഉപ്പൊക്കെ അപ്പൊ അത് തൂത്ത്കൊടുക്കും
ആഹ് ഹാ ഹാ ഈ കൊക്കോ ഒത്തിരി ഉണ്ടോ നമുക്ക് കൊക്കോ
ആ കൊക്കോ ഞങ്ങക്ക് അത്യാവശ്യണ്ട് ഞാൻ കൊക്കോ കൊച്ചിനെയും കൂട്ടി പോയി പറച്ച്.. ക്കൊണ്ടന്ന് പിന്നെ അണ്ണാ തിന്നേ കൊക്കോ അപ്പം ചോട്ടി ഇവടെ അണ്ണാൻ കായിതിന്നത്തില്ല.
ആഹ് ആഹ്
ചോട്ടിക്കൂട നടന്ന് അത് പെറിക്കി പറിക്കാനുള്ളതെല്ലാം പറിച്ച് പൊട്ടിച്ച് ബക്കറ്റിലാക്കി. കൊണ്ടുവന്ന് അത് രണ്ടു ദിവസം അങ്ങനെ വച്ച്‌ ഇച്ചിരിവെള്ളൊഴിയിച്ച് പുളിപ്പിക്കും.
ഏത് കൊകൊയോ
കൊക്കോ ക്കായ്
അപ്പകൊക്കോ ബക്കറ്റി വെച്ച് വെള്ളം ഒഴിച്ച് പുളിപ്പിക്കോ
കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അന്നിട്ട്അത് മൂടി വയ്കും അപ്പൊ രണ്ടുദിവസം കഴിഞ്ഞ് അത് പുളിക്കും
ആഹ്
എന്നിട്ട് നല്ലവണ്ണം കഴുകും രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം നല്ലവണ്ണം കഴുകും ഒരു അരിപ്പ തൊട്ടേൽ എന്തെങ്കിലും ഇട്ടിട്ട് നല്ലവോണം കഴുകി അപ്പൊ ഇതിന്റെ ഈ ഊറലെല്ലാം പോകും മഴക്കെല്ലാം പോകും
ആഹ് ഹാ
കഴിയുമ്പോ ഇത് നമ്മുടെ ഈ ചക്കുരുവിന്റെയൊക്കെ ഒരു മുഴുത്ത ഇതായ രീതിയായിട്ടരുത് എല്ലാം പോയി കഴിയുമ്പോ ചക്കക്കുരു കുരുവിന്റെ ഒരു രീതി വരും അത്ര മുഴുപ്പ് വരും ചില കൊക്കോയ്ക്ക് കായടെ അനുസരിച്ച് എന്നിട്ട് നമ്മളെ തൊട്ടിയിലേക്ക് വാരി വെള്ളം പോവാൻ വച്ച് ഇനിപ്പ നമ്മള് വൈകിട്ട് ഇട്ടൊക്കെ ചെയ്യണെങ്കിൽ അത് ഒരു വൈകിട്ട് വെള്ളം പോകാൻ വെച്ചു കഴിഞ്ഞാൽ രാവിലെ നമുക്ക് നല്ലോണം വെള്ളം വാർന്നിരിക്കും അത് നമ്മള് ഒരു പടതയിലായി ല്ലെങ്കിരു ഷീറ്റിൽ ഇടാണെ ഏറ്റോം നല്ലത് അപ്പ ഈ ഷീറ്റിന്റെ ചൂടൊണ്ട് പെട്ടെന്നൊണങ്ങും
ആഹ് ആഹ്
അങ്ങനെ അത് ഷീറ്റിലിട്ട് ഒണക്കി രണ്ടേ രണ്ട് നല്ല വെയിലാണ് രണ്ടേ രണ്ട് ഒണക്ക് കൊണ്ട് കൊക്കൊക്ക സൂപ്റൊണങ്ങും പക്ഷെ ഇപ്പ ഇവിടുത്തെ കാലാവസ്ഥക്ക് നമുക്ക് അത് ഒണങ്ങി കിട്ടാൻ ഭയങ്കര പാടാ
പാടാ
അപ്പൊ ഞാനത് കൊക്ക ഇട്ടിട്ട് ഇപ്പ രണ്ട് മൂന്ന് ദിവസം ആയി ഇതവരെ ഉണങ്ങിയിട്ടില്ല പടതയിലിടും മഴ വരുമ്പോ എടുക്കും ഇത് തന്നെ പരിപാടി
പരിപാടി എന്നിട്ട് ഇത് കൊണ്ടന്ന് നമ്മള് ആ എന്ത മാർക്കറ്റിൽ കൊടുക്കും
ആ ഇത് കൊണ്ടന്ന് മാർക്കറ്റിൽ കൊടുക്കും കൊക്കോയ്ക്ക് ഇപ്പൊ ഇപ്പൊ വില കുറവാന്ന് തോന്നണ കാരണം പച്ചക്കോ പച്ച പച്ചയായിട്ട് കൊടുക്കുന്നവരുണ്ട് നമ്മൾ പൊട്ടിച്ച അതേപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ പച്ചനന്ന കൊണ്ടോയി കൊടുക്കാം
ആഹ ആഹ ആഹ
അപ്പൊ വില കുറവാ നൂറ് രൂപയേ കിട്ടുവുള്ളൂ
ഓ കിലോക്ക്
കിലോയ്ക്ക് അതെല്ലാം ഉണക്കി കൊടുക്കുവാണെങ്കി മുന്നൂറ് രൂപ വരെയുണ്ട്
ഓ അതാപ്പൊ നല്ലത്
അപ്പ ശരി നമുക്ക് ഈ മഴക്കാലത്താണ് ഈ കൊക്കോന്റെ സീസൺ പക്ഷെ അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധി ബുദ്ധിമുട്ടാ
ഉണക്കാനെ
ഉണക്കാൻ പാടാ പിന്നെ ചിലർ സ്റ്റോറൊക്കെ ഉണ്ടാവട്ടെ നമുക്ക് അങ്ങനെ ഇല്ല
ഉന്താ ആ ആ ഉ
ന്റെ മേളിലൊക്കെ വെച്ച് കഴിഞ്ഞ അത് പുക പുകയുടെ കളർ വന്ന് വേറെ കളറായി പോവും
ആഹ അതാ
അപ്പൊ അവര് അതുകൊണ്ട് വില കുറക്കും
ആഹ ഹ എങ്ങനെ വില കുറയ്ക്കാന്ന് നോക്കിയിരിക്കവാ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോം പക്ഷെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് മേടിക്കുമ്പോഴോ നമുക്ക് അവര് ചോദിക്കുന്ന വിലയെ നമ്മള് കൊടുക്കണം പക്ഷെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോഴോ നമുക്ക് ബാർഗെയിൻ ചെയ്ത് നമുക്ക് ഇച്ചിരി പൈസ ആ എങ്കിലും അവര് കുറയ്ക്കും ഇല്ലയോ
തീർച്ചയായിട്ടും അതെ അതെ
ആഹ
നമ്മള് എന്ത് കഷ്ടപ്പെട്ടന്നറിയാമോ ഇതൊക്കെ
അതാ പിന്നെ കേട്ടിടത്തോളം തന്നെ എന്ത് കഷ് ഷ്ടപ്പെട്ട് അത അവിടുന്ന് വരച്ച് അത് പൊള്ളിച്ച് അത് കുരുവാക്കി ബക്കറ്റ് വെച്ച് കുളിപ്പിച്ച് അത് എന്തെല്ലാം ഉണക്കി എല്ലാം വൃത്തിയായി വന്ന വഴിയ അപ്പോ അവര് അവര് പറയും അത് ഇങ്ങനെ അത് ചുമന്നു പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയിന്നു പറഞ്ഞ് നമുക്ക് അവര് തരുന്ന പൈസായിട്ട് കുറയ്ക്കും
അത് തന്നെയല്ല ഇവര് എന്തേലും കാരണം പറഞ്ഞ് ചിലപ്പോ കളർ ഇണ്ടാവൂല അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി കാരണങ്ങൾ പറയും
ആ
കാരണങ്ങള് പറയത് കൊക്ക ഉണക്കുമ്പോ നല്ല ഫ്രഷ് കളർ ഇല്ലെങ്കി അവര് പത്ത് രൂപ കുറയ്ക്കും ഒരു കിലോയില്
ആ ആ
അങ്ങനെയുണ്ട് ഒത്തിരി വ്യത്യാസങ്ങള്
ആ
മ് അവർന്ന് വെച്ചാ കടക്കാരന്ന് വെച്ചാ ഒത്തിരി അവർക്ക് സ്റ്റോർ ഉണ്ടാവും ഇത് ഉണക്കാൻ
ആ ആ ആ
അപ്പൊ സ്റ്റോറിലിട്ട് അവര് ഉണക്കി അവര് നല്ല ഫ്രഷ ആായിട്ട് അവർക്ക് കിട്ടുന്നല്ല കളറായിട്ട് അപ്പ വെയിലാവകുമ്പോ അവർക്ക് വെയിലൽക്ക കിട്ടുംന്ന് ഉണക്കി വച്ചാൽ മതി
മതി ആ ആ
ഞാനിപ്പ ഞങ്ങളുടെ കാലാവസ്ഥയ്ക്ക് ഒത്തിരി ഉണക്കി വയ്ക്കാനും പറ്റില്ല പൂത്തു പോകുന്നേ പല്ലെ
ആന്ന്
അപ്പൊ അതുകൊണ്ട് ഇപ്പ ഞാൻ കുറച്ച് ഉണക്കി വച്ചു വച്ചട്ടണ്ട് അതിപ്പോ പൂത്ത് പൂത്താരായ താണ്ട് വെയില് വരുമ്പോ വരുമ്പോൾ ഉണക്കി ഉണക്കി വെക്കവാ
ആ
ഇനി അത് ഏ ഒന്നുകൂടി വെൽ വരുമ്പോ ഉണക്കണം ഇന്ന് ഇപ്പ മഴ രാവിലെ ചാറും വെയില് വരും ചാറും വെയില് വരും തന്നെ പരിപാടി
പരിപാടി ആണ് ഉച്ച കഴിഞ്ഞണൊക്കെയാ തോന്നന്ന് തോർച്ച കിട്ടിയത് ആ ആ ഇപ്പൊ പിന്നെ രാത്രി മഴ തുടങ്ങി ആ ആ പിന്നെ എപ്പൊ കിടക്കും
ഞമുക്ക് തോർന്ന നിൽക്കും അച്ച്ചരി മുമ്പ് നല്ല പെയ്ത്തായിരുന്നു മഴ
ആ നല്ലേ ആ ആ രാത്രി ഒത്തിരി വൈകിയാ ഉറങ്ങ ഇപ്പൊ ഇപ്പം ചെറുക ചാറുന്നുണ്ട് ഒരു എവിടെയൊക്കെയോ മഴ പെയ്യുന്നതിറതായ ഒരു കുടുക്കം ഒക്കെയുണ്ട് ഇടി ഇടിടെ മിന്നലിന്റെ ശബ്ദംക്കെ ഉണ്ട് പക്ഷെ വലുതായിട്ട് ഇവിടെ പെയ്യതില്ല
അതെവിടെേങ്കലും മഴ പെയ്യുമ്പോഴാണ് ഈ മിന്നലിന്റെ ശബ്ദം നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മുടെ ഇവിടെ മഴ പെയ്തില്ലെങ്കിൽ വേറെ സ്ഥലത്ത് മഴ പെയ്യ
മഴ പെയ്യുന്നുണ്ട് ആ ഉണ്ട് ഉണ്ട് രാത്രി ഒത്തിരി വൈകിയൊക്കെ ഇടക്ക ആ ആ ഓക്കെ എന്നാൽ ഓക്കെ വിളിക്കണേ ഇടയ്ക്കേ
ഓക്കെ
ആ ഓക്കെ